ഹലോ എന്താ വിശേഷം
ഒക്കെ നല്ലത് സുഖാണ്
ഉം എന്താ പരിപാടി
എന്താ പരിപാടി പരിപാടി ഫ്രീയാണ് ഇപ്പൊ ഫ്രീ ആക്ക
ശരി ഉം
അല്ലാതെ നമ്മള് വർക്ക്‌ണ്ടാകുമ്പ നമ്മള് അയിന്റെ എടേകൂടെ കുറച്ച് ഇതാക്കി കിട്ടുള്ളൂ
ആ എത്ര കാൾ ചെയ്തു
ഞാന് അങ്ങട്ട് എനിക്ക് ഈ ഫോം ഫ്രണ്ടിന്റെ ടാസ്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഞാന് ഇങ്ങോട്ട് വിളിക്ക ണത് എടുക്കും
അത്ര ഒള്ളൂ
ആഹ്
അ ശരിയാ പിന്നെന്താ പഠിക്കണോ പഠനം കഴിഞ്ഞോ
പഠനം ഞാൻ പ്ലസ് ടു പ്ലസ്ടു വരെ പോയിട്ടോളൂ ഇപ്പൊ പഠിക്കണൊന്നുല്ല വർക്കൊന്നുല്ല
ഏ ഹൗസ് വൈഫ്‌ ആഹ്
അല്ല ഞാൻ
എത്ര ആൾക്കള
മക്കളൊന്നുല്ല
ഹസ്ബന്റിന് എന്താ ജോലി?
എന്ത പറഞ്ഞേ
ഹസ്ബൻറിന് എന്താ ജോലിയൊയ്ക്ക
കല്യാണം കഴിഞ്ഞിട്ടില്ല
ഉം അ ശരി
ഉ
ചെറിയളാണ്
ആഹ് കൊറച്ചക്ക
ഉ എന്താ പഠനം നോക്കണ്ടോ
ഇതല്ല
ഇക്കെ താല്പര്യം
ആഹ്
എന്തിലേക്കാ താല്പര്യം നയിക്കാ
താല്പര്യം എല്ലാത്തിനും കുഴപ്പൊന്നില്ല ജോലിക്കോ വനൊക്കെ താല്പര്യംന്ന
ആഹ്
എന്താ വീട്ടിലെ മക്കളൊക്കെ സ്കൂൾയിക്കൂലേ
ന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല നികാഹ് കഴിഞ്ഞിട്ടൊള്ളു ചെറിയ ആളാണ്
ആഹ് അത് ശരി
ഹം
എന്താണ് പഠിക്ക്ണ്ടോ
പഠിക്ക്ണ്ട് ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്
ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ എന്തിനാ ഏതാണ് പിക്കോമോ കോമഴസോ ഏതാണ്
നന്ദി വാരത്തി
ആഹ ഗവൺമെന്റ് കോളേജിലാണോ പഠിക്ക്ണെ
അല്ലല്ല ഫാറൂഖ് കോളേജിലാ ഗവൺമെന്റ് ഞാന് എന്ത ആയിട്ടാ
ആഹ പിന്നെന്താ ഇപ്പൊ ഇന്ന് കോളേജ് ഇണ്ടാവൂലല്ലേ
തായിത നീക്ക് അസ്സലാമുഅലൈക്കും ഒറ്റ മിന്റ്റെ അല്ലാഹ് ഇടി ഇടി ഇതാരാ ഇമ്മല്ല അസ്സലാമുഅലൈക്കും ഉ ഉം എന്താണ്ടായി
എന്താങ്ങളൊക്കെ ആ ആഹ ഭക്ഷണൊക്കെ ഞാൻ കഴിച്ണ് വീട്ടിന്ന് കഴിച്കാണ്ട് ഇറങ്ങി ഇനിപ്പോ ന്ക്കൊന്നും വാണ്ടാ